ലേ.
ആഹ് ആഹ് നമുക്ക് തുടങ്ങാം.
ആഹ് തീർചയായിട്ടും.
ഉം കുഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ.
ഇല്ല കൊഴപ്പല്ല.
ആ എങ്ങനെയാണ് ഏ വീട്ടിലൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ് യ്യ്ന്നുണ്ടോ.
ഇവിടെ അതിന് ങ്ങക്ക് അധികം സ്ഥലൊന്നും ഇല്ലാത്തൊണ്ട് അതിനുള്ള ഒരു തന്ത്രപ്പാടില്ല
ഇല്ല അല്ലെ അല്ല സ്ഥല ഇല്ലാന്നുള്ളത് ഇപ്പത്തെ കാലഘട്ടത്ത് ശരിയല്ല തോന്നുന്നു കാരണം ആളുകൾ ടെറസിന്റെ മുകളിൽ മണ്ണ് പോലും വേണ്ടാന്നാ പറയുന്നത്
നമുക്ക് അതിന് സമയം ഇല്ലല്ലോ സമയം വേണ്ടേ ഇത് ചെയ്യാനുള്ള സമയം ഇല്ല ജോലി കഴിഞ്ഞിട്ട് ഉം
ജോലി ചെയ്യുന്ന ആളാണോ
ആഹ് ജോലി പോയിന്നിട്ട് പിന്നെ ഇവിടെ എത്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളും പിന്ന പിന്ന പിറ്റ്യേ ദിവസം ഇതേപോലെ ഇറങ്ങി ഓടണ്ടേ
ആഹ് തീർച്ചയായിട്ടും ശരിക്കും ഒരു കാലചക്ര ആണല്ലേ
ഉം അതിന്റെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വസ്തു അത്ര തന്നെ
ആഹ് അതെ ഞാന് ഞാൻ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള അടുക്കളത്തോട്ടങ്ങളൊക്കെ നെയ്യുന്നുണ്ട് പാവല് വെണ്ട വഴുതന പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങള്ൾ പിന്നെ കൊറച്ച് ചേന ചേമ്പ്
എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ ഞാൻ ഇവിടെ പറയും ചെയ്യാലെ നമുക്ക് ഒരു സ്ഥലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖായിരുന്നല്ലേ സമയോ സ്ഥലമൊക്കെ ഉണ്ടെങ്കില് നല്ല രസാനള്ളോ ഒരു ഒരു ചെടി ന നമ്മള് ഒരു വിത്ത് കുഴിച്ചിട്ടാ തന്നെ അത്ണ്ടായ അത് ഒരു കായ്ച്ചിട്ട് ആ ഫലം നമ്മൾ പറിക്കുന്ന വരെയുള്ള സന്തോഷം അതെനിക്ക് വളരെ ഇഷ്ടമാണ് അതൊരു പൂവായിക്കോട്ടെ
നമുക്ക് ആ നമുക്ക് അതിപ്പോ ഇനിപ്പോ ഒരു പച്ചക്കറി അത് കഴിക്കണം എന്നല്ല അത് കണ്ടാ മതി മനം നിറയാന് ഇപ്പൊ ഈ ഒരു സാധാരണ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തില് കുറേ നമുക്കൊരു സമാധാനം കിട്ടുന്നൊരു പരിപാടിയാണ് വീട്ടിലരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന ആളുകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് വീടിന്റെ ഉള്ളിൽ നട്ടം തിരിയുന്ന ആൾക്കാര് കാരണം ഈ ചുവരുകൾക്കിടയിൽ അവര് പുറംലോകം കാണുന്നില്ല ഇതിന്റെ ഉള്ളി അതൊരു കുറ്റോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ല വീട്ടിലൊരു രണ്ട മൂന്ന് മക്ക മക്കളുണ്ട് ഒരു വയസ്സായ ഒരു രോഗിയുണ്ട് അപ്പൊ അവരെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മള ഇങ്ങനെ കടന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കില് എന്റെ വൈകുന്നേരം എൻറെ ചെടികളുടെ ഇടയിലാണ് അതിന്റെ ആ അടികൊത്തി കളച്ചിട്ടും കൊറച്ച് കരില ഇട്ടും കൊടുത്തിട്ടും അതെ അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫ് കൊണ്ടിർന്ന തീർച്ചയായിട്ടും അത ഇപ്പൊ ഇ അത് ഞാൻ കൊറെ കാലായിട്ട് ചെയ്യുന്ന ഞാനൊരു പഴകിയ കർഷകനൊന്നല്ലട്ടോ ഇപ്പോ അടു ത്ത കാലത്ത് ഇതേപോലെ ചില യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ചിലവരുടെ ഒച്ച പചക്കറികളൾ നേരിട്ട് കണ്ടിട്ട് ചിലവരുണ്ടാക്കി
നിരവധി ഉണ്ട് നല്ല രസ കാണാനേ ഇവര് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന്ങ്ങനെ പറ്ച്ച്ട്ട് ഓരോ പാത്രത്തിലേക്ക് ഇടുമ്പോ തക്കാളിയൊക്കെ എന്ത് ഭംഗിയാ കാണാന് എ
ആഹ് അതെ ഈ ഇങ്ങനെ ചെലെ റീൽസ ആണ ഇന്ന് വെക്കാനുള്ളത് നമുക്കൊന്ന് പോയി പൊട്ടി വച്ചിട്ട് വരാ എന്നിട്ട് ഒരു ദിവസം വേണ്ടത് ചിട്ട് വര ഇന്നട്ട് ഒരുദിവസം വേണ്ടത് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെ അവർ പോവാണ് അവരുടെ യേ പറമ്പിലോട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു മൊറം നിറയെ പച്ചക്ക പച്ച കറി പൊട്ടിച്ചൊണ്ട വരും
അയൽക്കാർക്ക് കൊടുക്കാറുണ്ടൊ
ആ ഹ് പച്ചമൊളകൊക്കെ കൊടുക്കും ബാക്കിയൊക്കെ ഞങ്ങക്ക് ഇങ്ങനെ ഉപയൊഗിക്കാൻ തന്നെ കിട്ടാറൊള്ളോ മൊളകാണ് ഒരുപാടുണ്ടാവാറുള്ളത്
ആഹ് പിന്നെ ഇപ്പോൊ പ്രധാനമായിട്ട് ഇപ്പൊ ആൾക്കാര് കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാരിക്കും അല്ലെ കേബേജ് അതൊക്കെ ചെയ്യല്ണ്ടൊ
ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് കൃഷിഭവനിന്നൊക്കെ നന്നായിട്ട് നമു ക്ക് തയ്യേളും വളങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ട്ടോ ഇതിനെ ഗവൺമെന്റ് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഓണത്തിനൊരു മൊറം പച്ചക്കറി എന്നുള്ള പ പദ്ധതിയില് ഞങ്ങളുടെ വാർഡ് മെമ്പർ എല്ലാ വീടുകളൾ കൂടി എട്ട് ഒൻപത് തൈകൾ വീതം നാല് പച്ചക്കറി തൈ നാല് ഐറ്റം പച്ചക്കറി തൈകൾ എല്ലാ വീടുകൾ കൂടെയും കൊട് നിന്നു
ആദ്യം കുടുംബശ്രീന്ന് കിട്ടിയിരുന്നല്ലോ
ആ ഹ് ഉണ്ട് കുടുംബശ്രീന്നും കിട്ടി അതും പോ ഓണായിട്ട് അത് പച്ചക്കറി തയ്യകള് മാത്രല്ല ചെണ്ടുമല്ലി വാടാമല്ലി അങ്ങനെയുള്ള തയ്കളും കൂടെ കൂടെ കിട്ടി ഇപ്പൊ ഈ കൊല്ലം കിട്ടി അപ്പൊ അതിന് നല്ല രീതിയില് ഗവൺമെന്റ് തന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചപ്പോൾ അവര് മൂന്നു നാല് മാസമായിട്ട് അവരെ വീട്ടില് ചീര ഉണ്ടാക്കി മുറിച്ചു കൊടുക്ക്ണ്ട്ന്നാ പറഞ്ഞ് കേട്ടത് മുപ്പത് രൂപയുടെ കെട്ട് പത്ത് രൂപയുടെ കെട്ടായിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് നല്ലൊരു വരുമാന മാർഗം കൂട ല്ലേ
തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗമാണത് പിന്നെ നല്ലൊരു എന്തന്നാ പറയാ മാനസിക ഉല്ലാസം കിട്ടണ ഒരു പരിപാടി കൂടെയാണ് കൊറേ നമ്മുടെ ടെൻഷനും കാര്യങ്ങളും ഏഹ് ഒക്കെ ഒഴിവായി കിട്ടും
ഒറ്റപ്പെടൽല് നമുക്ക്ത് ചെയ്യൂല ല്ലേ.
ആഹ് ഒന്നുമില്ലാത്ത ആളുകള്ക്ക് കിട്ടുന്ന ചെറ് ചെറ്യേ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളൊക്കെയാണ് നമ്മളെ വീട്ടിലൊരു. പത്ത് കെട്ട് ചീര മുറിച്ചു കൊടുത്താ കിട്ടാ ജോലിക്ക് പോകുന്ന ആളുകള്ക്ക് അവരുടെ ജോലിയിലുള്ള കയറ്റം അവിടെന്ന് കിട്ടുന്ന പ്രോത്സാ ഹനങ്ങൾ അതൊക്കണ്ടാവും പക്ഷെ അതൊന്നും ചെയ്യാനില്ലാത്ത വീട്ടമ്മമാര്ക്ക് ഇത് ഭയങ്കര രായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നരായി പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ. ഏറ്റവും കൂടുതല് ജീവിതശൈലി രോഗങ്ങള് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. അതൊരു പരിധിവരെ നമ്മളെ വീട്ടില് നമ്മുടെ നാട്ട് പൊറള്ള ച പ്പടിച്ചുവാരി കൂട്ടീട്ടും നമ്മടെ അടുക്കളയിൽ ണ്ടാക്കുന്ന ഭക്ഷണ വേസ്റ്റേൽ ഇട്ടിട്ടും നല്ലത് നമ്മുക്ക് നമ്മടെ മക്കള്ക്ക് കൊടുക്കാ നമ്മക്ക് കഴിക്കാം ഇത് നല്ലതാണോ എന്ത്‌ലും ഇത് ഞാൻ ണ്ടാക്കിയതാണ്ന്ന് തെരുന്നൊര വിശ്വാസം വളരെ വലുതായിരിക്കും
ഇപ്പൊ ടെർസിലാണോ വളർത്തുന്നത്
അല്ല നാല് പൊറം വീട്ന്റെ നാല് പൊറം
ആ അട്ക്കള തോട്ടെ ന്ന രീതില്ലേ
അതെ അതായത് ഇപ്പൊ മഴായ കാരണങൊണ്ട് ഏഹ് നമ്മളെ ടെറസ്ന്ന് വീഴ്ന്ന വെള്ളം അല്ലെങ്കിൽ മഴ നേരിട്ട് കൊള്ളാത്ത രീതീല് ഇങ്ങട്ട് ചേർത്തി വെച്ച് ക്കാണ് വീടിന്റെ നാല് പൊറം ഗ്രോ ബാഗുകളിലാക്കിട്ട്
ഉം ഉം ഉം
ചേമ്പും ചേനേം ഒക്കെ ഗ്രോ ബാഗാണ്
അ പക്ഷെ ഒന്നും കൂടെ ശെരിക്ക്ള്ള മണ്ണില് വെക്കുമ്പളല്ലേ ഒന്നും കൂടെ നന്നാവ ല്ലേ
ആ പക്ഷെ ഞാനെങ്ങനെ മ മണ്ണില് വെച്ചോക്കുമ്പോ ഇക്കൊല്ലം കൊർഞ്ഞതായിട്ട കണ്ടത് അതെന്താന്ന് മനസ്സിലാവണില്ല കാരണം ഇതിപ്പോ നമ്മളൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ള ഭാഗത്ത് മാത്രം അതിന് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്ക അത് നേരിട്ട് അവ്ട്ന്ന് വെലിച്ചെട്ക്ക അതോണ്ടാണോ മറ്റത് മണ്ണിൽങ്ങനെ നാലാ വൈക്ക് വേരോ ടല്ലേ നമ്മക്ക് മണ്ണില്ട്ടൊട്ക്ക്ണേനൊരു പരിധി ണ്ടല്ലോ ഇതാവുമ്പോ കറക്റ്റാ ആ ഒരു ഒര് ഗ്രോ ബാഗിന്റെ ഉള്ളില്ങ്ങനെ അയിന് വേണ്ട സാധനങ്ങള് ങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് പോലേണ്
ഉം അതും ആ നമ്മളിങ്ങനെ പണ്ടെല്ലാം കേട്ടിരിക്കുന്നത് എന്താച്ചാല് ഒര് സ്ഥലം വെച്ച്ട്ട് ട്ടാ സ്ഥലത്ത് മൊത്തം ഒര് ഏക്കറ കൃഷിയൊക്കെണ്ടാവല്ലോ ആഹ് ആഹ് അങ്ങനെ പ്പളല്ലേ ഈ ഗ്രോബാഗൊക്കെ തൊടങ്യേത്
ആഹ് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ ഇവടെ മഞ്ഞള്, ഇഞ്ചി, മാങ്ങഞ്ചി ഇതൊക്കെ നമ്മള് തൊടിയിലാണ് ചെയ്ത്ട്ട്ള്ളത് അത് തൊടീല് ചെയ്യാള്ള കാരണം അത് പന്നി കുത്തി നെരത്തൂല ബാക്കിയെല്ലം പന്നി നശിപ്പിക്കും
ഉം ഉം
ഗ്രോബാഗില് വീട്നോട് ചേർത്തി വെച്ച് കഴിഞ്ഞാല് പന്നിശല്യം ഒരു പരിധി വെരെ നമുക്ക് നിയന്ത്രിക്കാം ഇപ്പൊ വാഴ വീടിന്റെ നാല് പുറ ഞാൻ വെച്ചിരുന്നു.
ആഹ്
ആഹ് അങ്ങനൊര് പ്രശ്‌നുണ്ട്ലെ എല്ലാത്തിലും ഓരോ പ്രശ്നങ്ങള്ണ്ടാവും ലെ
ആ എല്ലാത്തിനും നമ്മളിപ്പോ ഒരു ഒരു ഒരു കോഴിനെ വേടിച്ച നമ്മള് നായ്ക്കളെ പേടിക്കണം
അപ്പൊ ഈ കൃഷി ചെയ്യുന്ന കൂടത്തെന്നെ എ ഈ കോഴികളൊക്കെ വളർത്തിക്കൂടെ
ഞാൻ ചെയ്യ്ന്ന്ണ്ട് അതായത് ഒരുപാട് വളർത്തുന്നില്ല ഒരഞ്ചാറ് കോഴിയൊക്കെ ണ്ട് വീ
അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതിലിടാലോലേ
ആഹ് ഇടാ ഇടാ അതൊക്കെത്തെന്നെണ് നമ്മക്ക് മെയിനായിട്ടുള്ള വളങ്ങള് നമ്മള് മീൻ കെഴുകിയ വെള്ളം നമ്മളരിയ്ണ പച്ചക്കറി തോലാള് ഏ ഏഹ് കോഴിമുട്ട പുഴുങ്ങിട്ട്ണ്ടെങ്കി അതിന്റെ തൊണ്ട് അഹ് വെണ്ണൂറ് ഇത് ഇതൊക്കെ തന്നെയാണ് അതിന്റെ വളം
അത് നല്ലതാണ്ല്ലേ ഈ റോസാപ്പൂവിനൊക്കെ നമ്മള് ഈ മുട്ടേന്റേത് പൊട്ടിച്ചിട്ന്നെ നല്ലതല്ലേ
ആഹ് തീർച്ചയായിട്ടും നമ്മള് മുട്ട ത്തോട് കടേന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കി കാക്കിലോന് ഏകദേശം എമ്പത് രൂപൊക്കെ വെല വെരുന്നുണ്ട് ഞങ്ങളിവിടെ ഒരഞ്ചാള് ഇള്ള ഫാമിലിയാണ് ഇവിടെ എന്തായാലും ആഴ്ചേലൊന്നോ രണ്ടോ ദിവസെങ്കിലും ഒരു മുട്ടക്കറി രാവിലെ ത്തെ ബ്രേക്ക്ഫാസ്സ്റ്റിന്ണ്ടാവാതിരിക്കൂല അപ്പൊ അത് പുഴുങ്ങിയ വെള്ളോം അതിന്റെ തോടും അത്ങ്ങനെ ഈ ചിലപ്പോ ഓരോ ഏഹ് രണ്ടോ മൂന്നോ ചെടികൾടെ അടിയിലായിട്ട് ആഹ് വെള്ളോം ആഹ് തോടും ഇട്ട് കൊടുക്കും അത് മതി പിന്നെ അട്ത്ത ട്രിപ്പ് അടുത്ത ചെടികൾക്ക് അപ്പൊ ആഹ് ഈ മണ്ണിന് വേണ്ട സാധനങ്ങളൊക്കെ അതിന്ന് കിട്ടും പിന്നെന്തായാലും ഇപ്പൊരു പച്ച ക്കറി ഒരു തോല് കളയാത്തൊരു പച്ചക്കറി നമ്മളുപയോഗിക്കാതിരിക്കൂലല്ലോ ഉരുളം കെഴങ്ങായ്ക്കോട്ടെ ഉള്ളി ആയ്ക്കോട്ടെ അതൊക്കെ അയ്ന്റടീക്കാണ് അതുകൊണ്ട് നമു ക്ക്‌ പരിസരം വല്ലാണ്ട് വൃത്തിയേടാവൂല്ല എല്ലാ
അയ് അതപോലെ തന്നെ ഈ ബയോഗ്യാസ്ണ്ടാക്കുന്നില്ലേ ആൾക്കാരിപ്പോ
തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട് പക്ഷെ വളരെയധികം ചെലവുണ്ട്ന്നാണ് അത് കേട്ടത് കാരണം ഇപ്പം നമുക്ക് ഈ ഗ്യാസ് കിട്ടാത്ത ഒരു സമയത്ത് ഞാനതിന് പറ്റിയൊന്നന്വേഷിച്ചോക്ക്യാരുന്നു
ഉം
അപ്പൊ നമുക്ക് കൊർച്ച് ആഹ് ഫസ് ആദ്യത്തൊരു ടൈമെന്നെയാണ് ചെലവ് വരുന്നുള്ളൂ പക്ഷെ അതിന് കൊറച്ച് ചെലവ്ണ്ട് പിന്നത് നല്ല രീതി ആഹ് പിന്നത് നല്ല രീതിയിലുപയോഗിച്ചിട്ടില്ലെങ്കിൽ ദുർഗന്ധണ്ടാൻള്ള ചാ സാധ്യതേം വളരെ കൂടുതലാണെന്നാണ് ഉപയോഗിച്ചാൾക്കാര് പറഞ്ഞത് അയില് കൃത്യമായ ഇടവേളകളില് കെമിക്കല്ട്ട് കൊടുക്കണം ആഹ് തീർച്ചയായിട്ടും
അപ്പീ കെമിക്കലുപയോഗിക്കുമ്പോ അതിലും പ്രശ്നങ്ങള് വരില്ലേ
കെമിക്കല് സ്മെല്ല് വരാതിരിക്കാനാണെന്നാണ് കേട്ടത്
ആഹ്
ആഹ് അതായതത് മുഴുവനായിട്ടങ്ങട് ആഹ് ഗ്യാസാവാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലാ അല്ലെങ്കി ആഹ് ഇവ് അടുത്ത് ഒരു ഒരു വർഷം മുമ്പൊരു റിലേറ്റീവിന്റെ വീട്ട് പോയപ്പടുക്കളയില് ഭയങ്കര സ്മെല്ല് സ്മെല്ലെന്താ ചോയ്ച്ചപ്പോ ഗ്യാസ് കത്തിച്ചതാണ് സ്മെല്ല് ഗ്യാസ് വര്ണത് ഈ ബയോഗ്യാസാണ്
ഓഹ് അങ്ങനെ സ്മെ അങ്ങനെ മണം വരുന്നതല്ലെ
അങ്ങനെ മണം വെര്ണ്ട്
അഹ് അയ്നൊക്കെ എല്ലാ എന്ത് കാര്യം നമ്മള് നല്ല രീ തീല് മുന്നോട്ട് കൊണ്ടുപോണോന്ന്ണ്ടെങ്കിലും അതിന്റെ പിന്നില് കൊറച്ച് ബുദ്ധിമുട്ടുകള്ണ്ടാവും പിന്നെ എല്ലാത്തിനും ഒരു നല്ല വശം ഒരു ചീത്തവശം ഉണ്ടാവ്വല്ലോ
ഉം
അപ്പ രണ്ടും കൂടെ ഒരിക്കലും ഒരു കാര്യോം നടക്കൂലാ മനുഷ്യന്മാര്ക്കില്ലേ പിന്നെ പിന്നെ ബാക്കിള്ള കാര്യങ്ങള് പറയണം.
മനുഷന്മാരും തന്നെ ഒരു കാര്യം നല്ലത്ണ്ടെങ്കിൽ തന്നെ അത് ചീത്തതാക്കി പറയുന്ന ആൾക്കാരാ. അത് പ്രത്യേകിച്ച് പറയണം.
അതെ അതിനേക്കാൾ സേഫ് ബയോഗ്യാസും മൃഗങ്ങള് ഒക്കെയാണെന്ന് തോന്നുന്നു.
അതെ അതെ അതെ അതെ. മൃഗങ് പക്ഷെ ഇപ്പ ആൾക്കാര് പറയുല്ലേ നിന്നെക്കെ വളർക്കുന്ന നേരത്തെ എനി ക്ക്യൊരു വാഴ നട്ടാ മതീന്ന് പറിണ.
അതെ. ഒരു സിനിമേല് പറയുന്ന്ണ്ട്. നമ്മുടെ മനുഷ്യന്മാർക്കില്ലാത്ത പല ഗുണങ്ങളും പ ട്ടികൾക്ക് ണ്ട്. ഇ പ്പർത്ത് നോക്കി ചിരിച്ചിട്ട് അപ്പുറത്ത് പോയി കുറ്റം പറഞ്ഞൊടുക്കൂല്ലാന്ന്. വളരെ സത്യായിട്ടുള്ള കാര്യങ്ങളാണതൊക്കെ. ആഹ് തീർച്ചയായിട്ടും. എന്നാൽ എല്ലാരും അ ഒഒരു ഗണത്തിൽ പെടുത്താനും പറ്റൂലാ ട്ടോ. അതും വാ
ഉം ഉം. പലതരത്തില്ല ആൾക്കാരാ. അതെ. നമുക്ക് ആത്മാർത്ഥ തോന്നുന്നവരു ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും.
പിന്നെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ വിശ്വസിച്ചിട്ട് ജീവിക്ക്യ എന്നുള്ളതാണ്. ഒരാളിം കണ്ടിട്ട് ഒരാളും ജീവിക്കരുത്. ഇപ്പ അടുത്ത് എഹ് സംസാരിച്ച ഒരു സ്ത്രീ ഉണ്ടായി പറയാ അവനവന്റെ ന ട്ടെല്ല്മ്മ നടക്കാൻ പഠിക്ക്യാ എന്നുള്ളത്.
ഉം
അഎത്രേ ള്ളൂ
ജീവിച്ചു പോവാ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോവാ. അതെ അതെ അതെ. ദൈവം അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ആമീൻ. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സംസാരിക്കാ.
ആഹ് ശരി.